ലൊ കേക്കണില്ലേ
ആഹ് കേക്ക്ന്ന് കേക്ക്ന്ന് കേക്ക്ന്ന് സുഖാവാന്നാ രാവിലെ കാപ്പിയക്കെ കഴിഞ്ഞാ
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു
എന്തുവാരുന്നു കാപ്പിക്ക്
കാപ്പിക്ക് ദോശ സമന്തി നോട് മഴണ്ടോ
ടെ മഴെടെ ഒരു കോള്
ആഹ് ഇവടെ മഴ പെയ്യുന്നുണ്ട്
ആഹ് ഞങ്ങനത്തെരു പുളി ഇരുന്ന് അങ്ങനെ അതിന്റെ വർക്കിലായിരുന്നു ഞാൻ
ആഹ് ശരി
പുളിയെ പുളി അതിപ്പോം മഴയില്ലാത്തത് കൊണ്ട് ആഹ് മഴ ആയത കൊണ്ട് അത് എന്തായി സുമയ്യ
എന്ത് വർക്ക്
ആഹ്
എന്തായിനു വർക്ക് വർക്ക് ഇണ്ട് ന്ന് പറഞ്ഞെ
പുളിയേ പുളി മറ്റേ കൊടം പുളി
കൊടം പുളി ഉണക്ക
ആഹ് ഉണക്കന്ന് ഉണക്കന്ന് ആഹ് കൊടം പുളി അതിനെ വൃത്തിയാക്കി കൊണ്ടിരിക്കയാ ഞങ്ങക്ക് കുടമ്പളി ഇല്ല ഞങ്ങക്ക് ഒരാള് തന്നതാ
ആഹ് ശരി മഴതാണല്ലോ ലയ്
ആഹ് ഈ സാനം മഴയത്താ ഉണ്ടാവുന്നത് മഴയത്ത അത്യം തന്നെ നമ്മൾ വൃ വൃത്തിയാക്കിയൊക്കെ എടുത്ത് ഉള്ള വെയ്ലത്തോട്ട് വെച്ച് പിന്നെ മേളി ഇത് അടിച്ച ആർണം കൊണ്ടിടും നിരത്തി ഇടും.
അടുപ്പിന്റെ അടുത്ത് വെക്കണ്ടേ
അടുപ്പിന്റെ ഇപ്പൊ അടുപ്പിന്റെ അടുത്തൊന്നും വെക്ക ഒക്കാത്തില്ലേ പ്പ നമ്മ അങ്ങനെ അടുപ്പിന്റെ അടുത്ത് വെക്കുന്ന ആളുകൾ അടുപ്പ് ഒന്നും ഇല്ലല്ലോ ന്റെ മേള ല്ലേ പറക്കി ഇടുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെ ഈ ചാരുള്ള അടുക്കളയൊന്നും ഇല്ല ല്ലോ
ഇല്ല ഇതങ്ങനെയ ഉണക്കും
പിന്നെന്ന് പറഞ്ഞാ ഇതിനെ വൃത്തിയാക്കിയിട്ട് അതിന്റെ അകത്തിരിക്കുന്ന ഓരോ കുറച്ച് സാനങ്ങളൊക്കെ ഇണ്ട് അതിന്റെ കുരോക്കെ അതിനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ത് ആഹ് ഒന്ന് വെള്ളത്തിൽ അത് നനക്ക അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അരെ അത് ഒരുമാതിരി വഴുവൊഴുപ്പായിട്ടി രിക്കല്ലേ
ആഹ് തെങ്ങനെയാ ഉണക്കിടുക്കാന്നാ ഞാൻ ചോ
അന്നേരം വെയിലത്തിട്ട് ഉണക്കും അല്ല ദ്യാന ഇപ്പൊ വെയിലല്ല ഇപ്പൊ വെയിലില്ല അന്നരം ആ്ന്നെ പെരയുടെ മേളി കൊണ്ട് നിരത്തിയിട്ടേക്കും കാറ്റടി കൊണ്ടൊക്കെ ഉണങ്ങും അന്നേരം കൊറച്ചൊക്കെ ഒന്ന് പാടും അപ്പോഴത്തേക്കും പിന്നെ വെയില് കുറച്ച് സമയം കാണുന്നെങ്കിൽ അന്നേ അടുത്ത് വെയിലുള്ള ഭാഗത്തോട്ട് കൊണ്ട വയ്ക്കും
ആഹ പണിായിരിക്കൂല്ലേ
ആദ്യം കുറര് തന്നായിരുന്നു അേ അത് ഉണങ്ങി അത് കൊഴപ്പമല്ലാ തോന്നുന്നു അവര് എന്നാലും വീണ്ടും കുറച്ച കൂടെ തന്ന് കുറച്ചുകൂടെ തന്നപ്പോ അവർക്ക് വയ്യാത്തവരാ
ആഹ്
ങ്ങക്ക് ത് എന്ന ഈ ഡിസ്ക്ക് ക്ക് ഓപ്പറേഷനൊക്കെ ചെയ്ത് ‌ല്ലേ ആശ് കൊട് ഇതല്ല ൻ്റെ മോന്റെ ഭാര്യയുടെ ആഹ. ആഹ കാശ് കൊടുത്ത് വാങ്ങിക്കാറില്ല. മ് മകന്റെ ഫാര്യയുടെ വീട്ടിലയ്ന്ന് ആഹ ആണാന്ന്.
ന്നാലും വയറിന് നല്ലതാണല്ലോ കൊടംപുളി
ആണാന്ന് ഈ ബിപിക്കൊക്കെ നല്യാണന്ന് പറയും.
അതെ നമ്മളെ വാളം പുളിയേക്കാൾ നല്ലത് കൊട
ആണെന്നാണ് പറയുന്നത് അതാന്ന് പറയുന്നത് ഞങ്ങള് കൊറെ നാളായിട്ട് ഇത് വേടിച്ചോണ്ടിരുന്ന ഇത് വേടിച്ചാരുന്നു ഉപയോഗിക്കുന്നത് അപ്പോഴാണ് മോന്റെ കല്യാണം കഴിഞ്ഞത് ഇതും ഹ്‌നെ അവരെ വീട്ടിലിതുണ്ട് ഇതിന്റെ മരം.
ആഹ
അങ്ങനെ അവര് പിന്നെ കൊടുത്തു സീസണാകുമ്പോ കൊറെേ കൊടുത്തു വിടും അതിനെ നമ്മള് ഉണക്കി വെച്ചിരുന്നിട്ട് അപ്പഴും വെല കൊടുത്ത് വേടിക്കണ്ട.
ആഹ നല്ല സാധനാണ്.
ആഹ നല്ല സാധനാ. ഇന്ന് സ്കൂളുള്ള ദിവസാണല്ലോ കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ?
ആഹ കുട്ട്യാളൊക്കെ പോയി.
ആഹ
വരൊക്കെ പോയരൊന്ന് സമാധാനായിരുന്ന് ഒന്ന് ഫോണ് ഇടുത്തതായിരുന്നു.
ആഹ ആ ആഹ അ ഹ് ആ
ക്കുന്നുണ്ട്.
ആന്നാ ആഹ ഞങ്ങൾ ഒ ഞാനു അതോലെ ജോലികളൊക്കെയൊന്ന് തീർത്ത് പുളിയുടെ കൂടത്തി കുട്ടത്തിരുന്ന് അതിന്യ ഒരു ജോലിയാ.
ആഹ അതെ.
ത്തിയാക്കി എടുത്തിട്ട് പിന്നെ വെള്ള ഒഴിച്ച് കഴുകി ഊറ്റി വെച്ച് പിന്നെ ആ ഉള്ള വെയിലത്തോട്ട് കൊണ്ടിട്ട് അതിനെ പിന്നെ കൂടെ നിൽക്കണ്ടായോ?
അത് വേണം.
ആ കൂടെ നിക്കണം അല്ലെങ്കിൽ ഒന്നാത്തെ കാര്യം പൂച്ചയുടെ ശല്യം താഴെ വെച്ചാ പൂച്ച ഭയങ്കര ശല്യോ.
ആഹ് ആഹ് അ
അതോണ്ട് അമ്മൾ അനെ കണ്ണെടുക്കാതെ അയിനാകത്ത് നോക്കി തന്നെ നിക്കണം. ആഹ അങ്ങനെയൊക്കെള്ള പ്രശ്നങ്ങളാ.
ആഹ്
ആഹ പിന്നെ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നാളാണോ?
ആഹ യാത്രൊക്കെഷ്ടാണ്.
ആ അ ന്നെ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ കാണാനൊക്കെ പോവോ?
ആഹ് പോവാറുണ്ട്.
പോവാറുണ്ട് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അ്. ഇപ്പൊ ചക്കയുടെ സീസണാണല്ലോ കൊറെ ചക്കയും ല്ലേ?
ഓ ചക്കയും മാങ്ങയൊക്കെ ഉണ്ട്.
ആ അല്ലാ ഇപ്പൊ മഴയായത് കൊണ്ടെല്ലാം കൂടെ പഴുത്തു പഴുത്തു വന്നിഞ്ഞ് വീണ്
ആഹ് മാങ്ങന്റെ മ കഴിഞ്ഞല്ലോ.
ആഹ മാങ്ങാ അത് കഴിഞ്ഞ്. ഓ ഇവിടെ കഴിഞ്ഞില്ല ഇവിടെ കഴിഞ്ഞി ല്ല അത് മാങ്ങ എടുത്ത് എടുക്കാനും വയ്യ അങ്ങ് ഏറ്റവു ഉയരത്തി പോയി പിടിച്ചേക്കുന്നു. അല്ലല്ല നാട്ടു മാങ്ങയ ന ട്ടു മാങ്ങ കിളിച്ചുണ്ട മാമ്പ കിളിച്ചുണ്ടം മാങ്ങേന്ന് പറയത്തില്ലേ?
ആ അതെ അതെ നമ
ആഹ് ആ അതല്ല അതല്ല അത് അതെന്തോരു ക കരട്ടി മാങ്ങേണ് ചെറുത്. ഇത് വല്ല്യ മാങ്ങ വലിയ കിളിച്ചുണ്ടനും ചെറിയ കിളി ണ്ടനുമായിട്ട് നമുക്കിന്ന് ഉപയോഗ ടുത്തി എടുക്കാൻ കൊത്തില്ല കാര്യംന്ന ബുട്ടി എടുക്കാക്കത്തില്ല കാര്യന്തച്ചാ ഏറ്റവും ഉയരത്തി പോയി പിടിച്ചിരിക്കുന്ന നമ്മളെന്തോ ചെയ്യാാന
അത് ശെരി അതെ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കണം ഒടിക്കാൻ ല്ലേ അതിന് നല്ല കാശ് കൊടുക്കണല്ലോ
പിന്നെ നല്ല കാശ് കൊടുക്കണം പിന്നെ അത് മാ ത്രല്ല അങ്ങനെ ഇപ്പ ആരും അങ്ങനെയുള്ളോരാരുല്ല എല്ലാർ വേറരു പകരം പ പല പല ജോലികളും കാര്യങ്ങളുമായിട്ടൊക്കെ ആ ആ
ത്തൊക്കെ മാങ്ങ നമുക്ക് ഇപ്പൊക്കെ. ഇപ്പൊക്കെ മാങ്ങ നന്മ വേനൽക്കാലത്തൊക്കെ മാങ്ങ ഉണക്കിഒക്കെ സൂക്ഷിക്കുന്നോരു ണ്ടല്ലോ
ആ അ ആ് ആഹ് ആഹ് ആഹ്
ച്ചമാങ്ങയും പെയ്ത മാങ്ങയൊക്കെ
ആ അത് തന്നെ
ആ മാങ്ങ ഇല്ലാത്ത കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടീട്ട്
ക്ഷെ ഞ എനിക്കാന്ന് അറിഞ്ഞുൂട ആ വക് ആ ആ വകുപ്പൊന്നും എനിക്കറിയാരുന്നെങ്കി ആ നല്ലാ ഈ ചക്കയൊക്കെ തന്നെ ഉണക്കി ന്നെ പൊടിച്ചൊക്കെ സൂക്ഷിക്കുന്നൊരു ണ്ടല്ലോ
ഓ ണ്ട്ണ്ട് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണല്ഡ് പക്ഷെ ഇനിക്കും അയിനൊന്നും കഴിയലില്ല
ആഹ ആഹ ആ പക്ഷെ നല്ലതായീ ചക്കേടെ പുട്ടൊക്കെ ണ്ടല്ലോ ചക്കപ്പൊടി വെച്ച്
ഏ ചക്ക പുട്ട്തീ ക്യാൻസർ രോഗത്തിന് വരെ പ്രധി
ആ നല്ലയാന്ന് ആ ആ ആന്ന് ആന്ന് ആ പുട്ട് നല്ലതാ അയിനകത്ത് ഈ ചക്കക്കുരൂന്റെ തൊലി അങ്ങ് കളഞ്ഞുമ്മച്ചേ പിന്നെ അതിന്റെ ആത്തൊരു ബ്രൗൺ കളറിൽ പൊടി പോലുള്ളൊരു തൊലി ണ്ടല്ലോ അത് കളയത്തില്ല ഈ ചക്കപ്പുട്ട് വരുന്നത് ഞാൻ മേടിച്ചിട്ടുണ്ട്
അതെ അതെ അതൊക്കെ ഊ അത് നല്ലതാണ് നമ്മളെ പിന്നെ അമ്മമാരൊക്കെ പണ്ട് ചക്കക്കുരു വറുത്തിട്ട് ഇടിച്ചിട്ട് അതില് ശർക്കര തേങ്ങയൊക്കെ ചേർത്തിട്ട് കഴിക്കലില്ലേ നമ്മള ചെറിയ പ്രായത്തിലൊ
ആ ഉണ്ട് ണ്ട്
തന്നതൊക്കോർമണ്ട് പക്ഷെ അയി നൊന്ന് ഇപ്പോള തലമുറകൾക്ക് സമയല്ല
ആഹ് അതൊന്നും കഴിക്കാൻ ഇപ്പോഴത്തെ പിള്ളേർ തയ്യാറുഅല്ല
അല്ല ഓര്ക്ക് അതൊന്നും വേണ്ട ഓര്ക്ക് ഫാസ്റ്റ് ഫുഡുകള് അടിമകളായി പോയിട്ടുണ്ട്
പോയി അന്ന് ഞങ്ങളെയൊക്കെ ചെറുതന്നേ കാലത്ത്ന്നെ ഈ മാങ്ങയുടെ അണ്ടിക്കൂടണ്ടല്ലോ
അതെ അ
വെട്ടിക്കീറി അതിനെ എടുത്തുന്ന് തിന്നിട്ട് ഇപ്പം കാണുന്ന വേറെ ഈ ഇ ഇപ്പഴം കാണുന്നണക്ക നിക ഫുഡ ഒന്നും ഇല്ലല്ലോ അന്നേരം അതിനെ എടുത്തിട്ട് അതിന്റെ അടുത്ത് വെള്ളത്തി ഇട്ടേക്കും ആനാ അത് രിക്കുന്നൊരു പരിപ്പ് ഉണ്ടല്ലോ
ആതേ അതെ മുളച്ച് വരുന്നേ
ആ പരത്തിയിട്ടിട്ട് നമ്മള് രാവിലെ വെള്ളോം വൈകീട്ടും അതി്റെ വെള്ളം മാറ്റണം വെള്ളം മാറ്റിയിട്ട് ആ ന് പുതിയ വെള്ളം ഒ ചുടുങ്ങും വൈകുന്നേരത്തെ അത് ആവുമ്പോഴത്തേക്ക് അതിനരു ചോര കളറ ആ വെള്ളത്തിനെ എന്നിട്ട് അതും മാറ്റി ആസം അങ്ങനെ ഇടുമ്പ ആഹ് ആഹ് ആ ഏഴു ദിവസം അങ്ങനെ ഇടുമ്പോഴത്തേക്കും ആഹ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സൂപ്പറാ സൂ പ്പറ അത് ഏറ്റവും നല്ല ഫു ആ അന്നേരം അതിന് ഏഴു ദിവസം കഴിയുമ്പോത്തേക്ക് ഈ ചോര കളർ മാറ്റിയിട്ട് വെള്ള കളറാവും അന്നേരം നമ്മൾ അതിനെ എടുത്ത് വെയിലത്ത് വെക്കും ആ അണ്ടികൂടിനെ എടുത്ത് വെയിലത്ത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കും നല്ലോണം ഉണക്കിയിട്ട് അതിന് നമ്മള് അന്നത്തെയീ ഒരാലേ ഉണ്ടല്ലോ ഉരലിട്ട് ഇടിക്കും നമ്മള് പുട്ടിന്റെ അരിയൊക്കെ ഇടിച്ചെടുക്കുന്നണക്ക് അനെ ഇടിക്ക ഇടിച്ചിട്ട് അരിച്ചെടുത്തിട്ട് കരിപ്പൊട്ടിയും തേങ്ങാപ്പാലും ഏറ്റവും നല്ല സാധനം അത് അത് ഇപ്പോഴും എന്റെ ചെറുതിലേക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പഴും നമ്മുക്കത് കൊതിയാവും
അതെ ഞാന് അത് എനിക്ക അറിയൂല ആ ഞാന് ഇപ്പം കേട്ടതാ
അയ്യോന്ന ഏറ്റവും നല്ല സാധനം അത് ഏഴ് വെള്ളത്തി മാറ്റണ ഏഴ് വെള്ളം മാറ്റ റ്റണന്നാണ് പണ്ടുള്ളവർ പറയുന്നത് പക്ഷെ അത് എന്റെ ന്ന
എന്ന്വ വെച്ചാ അത് ഏഴ് ദിവസം കഴിയുമ്പോഴ അ ഏഴ് വെള്ളം മാറ്റണം മാറ്റണമന്ന് അവര് പറയുമ്പോൾ നമ്മളിത് ന്തിനാ എന്തിനാ നമ്മൾ അന്ന് ചിന്തിച്ചെങ്കിലും ഏഴു ദിവസം വെള്ളത്തി കിട്ടിരുന്നപ്പോഴാ മനസ്സിലായ ത് ഏഴു ദിവസം കഴിയുമ്പോ ഇത് വെളുക്കും അത്
അത്ശരി
വെള്ളം വെള്ളം ചോര കള രാവിലം വൈ നമ്മള് വെള്ളം മാറ്റി കൊടുക്കണം കഴുകി എടു ഉണക്കി പൊടിച്ചു അല്ലേ ഏറ്റവും നല്ല സാധനന്ന്
യക്കണ്ടോ
ആ കൃഷിയുണ്ട് എല്ലാ കൃഷിയുംണ്ട് ആ കൃഷി ണ്ട് കൃഷി സ്കൂളിൽ കൊണ്ട്
ഏ എന്ന പിന്നെ വിഷ ആ വിഷല്ലാത്ത കഴി ഇും ചെയ്യാലോ
ആഹ് അല്ല ആ വല്യന്നെ വ്യവസായിക ആഹ് കഴിക്ക ഒരുപാട് ഇല്ലെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങളെ സ്കൂൾ ബാഗിനകത്ത് ചോറ് വെക്കുമ്പോ അതിനകത്ത് വെക്ക എക്കണം
ആ അതെ അതെ അതെ
അന്നരം കം അങ്ങനെ നടന്ന പോളണ്ട് പിന്നെന്ത പറ പറ വിഷമില്ലാത്ത വിഷമില്ലാത്തന്ന് നമ്മള് പറയുന്നെങ്കിലും നമ്മള് ആഹ് ആ ശരി ശരി ആഹ്
ആഹ് ശരി എന്നാല്
ഓ